ഹലോ
ആഹ്
കേൾക്കല്ല്യ
ആഹ് കേൾക്ക്ണ്ട്
റൈഞ്ച്ല് വാത്ത് നിക്ക്ട്ടൊ
ആഹ് കേക്ക്ണ്ടാ
ഹലോ
ചായ കുടിയൊക്കെ കഴിഞ്ഞോന്ന് ഹലോ
കേക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കാണ്ട്
കൊണ്ടുവർത്താനം
സുഖാണ് എന്താ അവിടുത്തെ വർത്താനം
നല്ലതന്നെ
അതെ എന്താ പരിപാടി
ഒന്നുല്ല ഇങ്ങനെ ഇരിക്കന്നെ
അതെ
അവിട വീതികുറവ് തോന്നൊണ്ടില്ലേ
ഏഹ്
റേഞ്ച് കൊറെ വിടെ
ആ് അവിടെറച്ച് കൊറവ്ണ്ട്.
ആ ഇപ്പ കൊഴപ്പല്ലട്ടാ.
ആഹ്
എന്തെ കുട്ടികളൊക്കെ വന്ന കുട്ടികളൊക്കെ എന്ത്‌ ചെയ്യണ
ഇനിക്ക്‌ ഒരാളൊള്ളൂ ഉം ഓൻ അങ്ങനവാടില
അതെ പുറത്തൊന്നും പോയലെ ഇന്ന്
ഇല്ലില്ല ഉം മോന് അങ്ങനവാടി വിട്ട് വന്നു പിന്നെ ഹസ്ബന്റെ പണിക്കു പോയി
ആ പിന്നെ പോവാാൻ പറ്റ്ല്ലല്ലേ?
ആ
എന്താ ഫുഡ് ഒക്കെണ്ട
ഫുഡ്ന്ന എന്താന്നാ ചോറും ഫുഡ് ബിരിയാണി യണെ ഇഷ്ടം.
പിരിയാണ്
ആ അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഇണ്ടാക്കും. ദമ്മിട്ടാടൊന്നുംണ്ടാക്കൂല കുക്കറിലൊക്കെ ഉണ്ടാക്കും.
അതെ കുക്കറിലൊക്ക ഇട്ട വെച്ച എങ്ങനെയ ടേസ്റ്റ് ഉണ്ടാവോ
ഓ ഞാ എന്നാലും വല്യോരു ഇതില്ലെങ്കിലും തരക്കട്ല്ല തിന്ന.
ഉം ഓൽത് എന്നിട്ട് ഇതെന്താ ട്കാത്ത്
ഏ
ദമ്മ്ട്ട്ട്ടെന്താ ഇട്ക്കാത്ത്
ദമ്മ്ട്ട് വെച്ചിട്ട് നന്നാവില്യേ കൊർച്ചേരം പിന്നെ നമ്മ
ങ്ങെ
ആഹ്
പ്പോ ഗ്യാസത്ട്പ്പ്മ്മലു കരൻ്റൊക്കലേ അപ്പമ്മൾക്കാണങ്കിലുദ്ധിമു ആഹ് ങ്കോന്ന
അടുപ് ല്യപ്പോ
ആഹ് അട്പ്പില്യ അട്പ്ന്റെ മറ്റാ നക്ക്ണേ അപ്പൊ മ്മള് ഉപ
അതെ
ഉം
അതൊണ്ടാവൂലേ
തേ
അത്കൊണ്ടാവുലെ വെക്കാത്ത്
ആഹ് കത്തിക്കല്ണ്ടേനു പ്പൊ കത്തിക്കലായപ്പോ ഫുള്ള് അസുഖു കാര്യങ്ങളൊക്കെയി. അപ്പൊ പിന്നെങ്ങനെ അപ്പൊ നോക്കിയപ്പോ അട്പ്പിന്റെത് തെറ്റാണ്. അപ്പ പിന്നെഞ്ഞഅ് കത്തിക്കണ്ടാ പർഞ്ഞു
ആഹ് അപ്പ പിന്നെ കത്തിച്ചിട്ട് കാര്യല്ല്യ. നമ്മക്ക് ബുദ്ധിമുട്ടല്ലേ?
ആഹ്
ഉം ത്അങ്ങനെ ഇണ്ട ങ്ങളാ ഞങ്ങളാണെങ്കിലാണ് ബുദ്ധിമുട്ട്ണ്ടായ്ര്ന്നോ അപ്പ അവ്ട്ന്ന് വേറെ സ്ഥൽത്ത് ണ്ടാക്കി
ഏ
അപ്പ അങ്ങനെക്കായ്റ്റ് ഞാൻബുദ്ധിമുട്ട അഅ് ചെയ്യാതിരിക്കാ നല്ലതെയ്
ആഹ് അതാണ് പ്പഅങ്ങനെ പ ത്തിക്കലില്യ അപ്പൊയിനൻസരിച്ച് കൊറവുണ്ട്.
ഉം അതെ അതെ എന്നാ ഡ്രെസ്സുകളൊക്കെ ഏതാ ഇഷ്ടം ഏതാ ഇടാറ്
ഞാന്ൻ എല്ലതും ഇടും പക്ഷെ ജീൻസ് ടോപ്പ് അങ്ങനൊന്നും ഇടല്ല കേട്ടോ
അതെ എന്താ സ്പെ
ഒന്നുല്യ ഇഡലി
ഏഹ് അപ്പൊസാദാ ചുരിദാറ്. ത്രീപി സെറ്റ് അങ്ങനെക്കെള്
പർദന്നുടൂല്യ പർദ്ദ അഭായ ആൺ തൊന്നുടില്യ
ഏ പർദക്കടും പർദോക്കെ മെയ്ന്. വേട്ട് പോവാ താസുഖം ആഹ് ആഹ് ആവ്വ് അതാണ്
മറ്റതല്ലല്ലോ
ഉം
ഇങ്ങനെ നമ്മള് വീട്ടിക്കൊക്കെങ്ങനെ അർജന്റ ഒക്കെ ആട്ട് പോക്കുവേ വേം പർദ്ദട്ട് പായും അങ്ങാടി പോകുമ്പോൾ വേം പർദ്ദട്ട് പായും
അതെ അടുത്ത കണെ ഇങ്ങനെ എവിട്ടു പോവാ പിന്നെ വേറെ കല്യാണം അങ്ങനത്തെ പരുപാടിയൂണ്ടാക്കി ഉണ്ട് പിന്നെ ചുര്താറെന്നെ വേണല്ലേ
താ
ഞാന് വീട്ടില്ല വീട്ടിൽ പിന്നെ ടീഷർട്ട് പന്റൊക്കെ ഇടും തന്നെ മാക്സി അങ്ങനത്തെക്കെ കാര്യങ്ങളൊക്കെ ഇടും
ആഹ് അത് ഞാനും ഇടും ഉം ആരും ഇല്ലാത്തപ്പൊക്കെ എങ്ങനെ പിന്നെ ഒറ്റപ്പനായ നമ്മക്ക് ഇഷ്ടത്തിന് ഇണ്ടാലോ
ഉന്ന
ആഹ് നിങ്ങക്ക് അത്ര ആൾക്കാരാ
ഞങ്ങ വീട്ടില് ഉമ്മ ഉപ്പ രണ്ടു അനിയൻമാരുണ്ട്
മാരീഡ് ആണ്
അതെ
എഹ് കുട്ടികളുണ്ടോ
ആഹ് രണ്ടരാ വയിസുല്ലമോളെയുണ്ട്
ആഹ് നമ്മളൊക്കെ ഏകദേശം ഒരേ ടീമം തോന്നുന്നുണ്ട് എന്റെ മോൻ മൂന്നര വായിസ് എനിക് ഒരാളെള്ളൂ
നമുക്കൊരു തടീ ആയി പിടിക്കാവുന്ന ഒരു ടീം തന്നെ ആകവും
ആഹ്
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞു
ഏഹ് കടിയുണ്ടാക്കിയോ അതൊ പൊറത്തന്ന് മേടിക്കൻ
ഏഹ്
വീട്ടില് കടി ഉണ്ടാക്കവാണോ അതൊ പുറത്തുന്ന് മേടിക്കാണോ
ഇന്നിപ്പോ ബിസ്ക്കറ്റ് ചായയും വെച്ച അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ പയം വാട്ടി പൊരിച്ച അങ്ങനെയൊക്കെ ഒരു ഹുസ്ബൻഡ് ഉണ്ടാവുമ്പോ പിന്നൊക്കെ ഉണ്ടാക്കും ഒന്ന പോയി നേരത്തെ പിന്നെന്നത്ത ഉണ്ടാക്കില്ല
പഴം വാട്ടി എന്ന് വെച്ചാല് എന്താ സംഭവം
പഴം നെയ്യിലിട്ട് ക്കാണ്ട് വാട്ട
ഇങ്ങനെ പഴം മാത്രാ
ആഹ് പയോം ഒ ഇമ്മള് ഇങ്ങനെ പയം പൊരിക്ക് ഇമ്മള് കട്ടെയ്യുല്ലോ നൈസ്സെ റ്റ് അ ആവത്രക്ക് കട്ടി വേണ്ടാ നൈസൈറ്റ് ട്ടിങ്ങനെ നീളത്തില് മുറിച്ച്ട്ക്ക ഇന്ന്ട്ട് നെയ്യ് ഇട്ട്ങ്ങാണ്ട് അത് ഇങ്ങനെ മറിച്ച്ട്ട്കാണ്ട് അങ്ങട്ടും ഇങ്ങട്ടും മറിച്ച്ട്ട് വാട്ട്അ ഇന്ന്ട്ട്ള്ള പഞ്ചസാര ഇട്ട് തിന്ന്എന്നെ ട്ട് ടേസ്റ്റാ അറിയോ ഇത് ട്രൈയീതോക്കീണ്ട് മക്കളെക്കെ ഇരുന്ന് തിന്നും പയും പള്ളേലാവുനെയ്യും നല്ലതാണ് ഉം പഞ്ചാരഓപ്ഷൻല്ല വണെങ്കി ട്ടാ മതി നിർബന്തൊന്നുല്ല
പഞ്ചസാര ങ്ങ്നേണ്ടങ്കിടാ അഅ് മധുരഷ്ട്ടള്ളോര്
ആഹ് ആടാ ആഹ് അല്ലെങ്കിൽ ആദ്യം തിന്ന
അതെ ഉമ്മു കയിച്ചിലേ
ഉം
എവിടെ എന്തപറയാ ജീരപ്പം അങ്ങൻത്താെക്കെ സാ കാര്യങ്ങ ള് ഇണ്ടാക്കുവോ അതറിയോ ആഹ് ജീരപ്പംന്ന് പറയും പച്ചര്യേറ്റ്
ഏഹ് അതെന്താണ്
നമ്മളെപച്ചരി വെള്ളത്തിട്ടിട്ട് പൊടിക്ക ആഹ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞമ്മള് ഏ പൊടിച്ചിട്ട് അയ്ന്റെ തരി തരിങ്ങനെ പോലെണ്ടാവുലോ
അപ്പൊ വെള്ളണ്ടാവുലേയ്ലിങ്ങനെ നമ്മ്ള് പൊത്ർത്തുമ്പോ
ഇല്ല വെള്ളം വേണ്ട വൾ ആവെള്ളല്യാണ്ടങ്ങനെ പൊടിക്യ
ആഹ്
ഉം ന്നിട്ട് ശർക്കരല്യേ
ആഹ്
ശർക്കര മറ്റേ എന്താ പറയാ ചൂടാക്കീട്ട്
ആഹ് ആപുതീക്ക് തരീകൊഴിക്കേ
ഉം പൊതിക്കൊയ്ക്കുന്നർഞ്ഞഅ് എന്താട്ടാ കൊഴക്കാ
ആഹ്
അരച്ചിട്ട് എന്താ പറയാ തേങ്ങല്ലേ
ആഹ്
തേങ്ങ കട്ട് ചെയ്യാ ചെർതായി കട്ട് ചെയ്തിട്ട്
ആഹ് ആഹ്
പിന്നെ അത് നമ്മൾ എന്തേയ്യാ കുഴച്ചിട്ട് വെക്ക
തേങ്ങാ കൊത്ത ങ്ങളർഞ്ഞെ ആഹ്
നല്ല എന്താ പറയാ നല്ല ഇതുപോലെ ആവര്ത് നല്ല ലൂസും ആവര്ത് അങ്ങ ത്തൊരു രീതി ഇണ്ടല്ലോ
ആഹ് ആഹ്
ആഹ്
അങ്ങനൊരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട്
ആഹ്
നമ്മള് എന്താ പറയാ എണ്ണ ചൂടായിട്ട് അതില് നമ്മളെ കയ്യിമ്മെ നമ്മള് ഇങ്ങനെ പര് ത്തൂലേ കൈഏറ്റിങ്ങനെ പര്ത്തീട്ട് നടുവില് ഒരു ചെറിയരു ഹോളാക്കി കൊടുക്കാ
വട മാതിരിയോ
ആ ന നല്ല ഹോളാവണ്ടാ ചെർതായിട്ട്
ആഹ്
പിന്നെന്തയ്യാ പൊരിക്ക
അപ്പൊത്താ പത്തിരി മാതിരിയൊ
നല്ല ചെറിയ ഉരുള എടുത്തിട്ട് കൈ നല്ലമർത്തണ്ടാ ചെർതായിട്ടൊന്ന്ങ്ങനെ
ഏഹ് ഏഹ് അപ്പൊ പൊന്തി വരും
ആ അപ്പൊത് പൊന്തി വരും
ഏഹ് ഏത് നെയ്യപ്പസ്റ്റൈയിൽലോ
ആഹ് അപ്പം അങ്ങനെ ഇണ്ടാക്കിയ നല്ല ട്ടെസ്റ്റ
ഏഹ്
പിന്നെ അതുപോലെ തന്നെ കൊറെ ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മള് കൈകൊണ്ട് മിക്സ് ചെയ്യാ
ആഹ് എങ്ങനെങ്ങനെ കേട്ടില്ല
കോഴി ഞമ്മള് മിക്സ് ചെയ്യ നമ്മളിപ്പോ എത്ര കോഴിമുട്ട വേണന്ന് നമ്മൾക്കൊരിത്ണ്ടാവോല്ലോ
ആഹ് ആഹ് ആഹ്
അതുപോലെ നമ്മള് കോഴി മുട്ട ഇട്ത്തിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇട മധര് ത്തിനൻസരിച്ച്ള്ള പഞ്ചസാര ഇട
ഉം അപ്പൊ ആ ഫൂഞ്ചൊക്കെ കൂട്ടി നമ്മള് ഇതാക്കാ
ആ രണ്ടും കൊട് ആഹ്
ആഹ് ആഹ് ന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട്
നല്ലോണം മിക്സ് ആക്ക പഞ്ചസാര നല്ലോണം എന്താ പറയാ അലിയണട്ടോ പഞ്ചസാര കടി ക്കാനൊന്നും പാടില്ല
അ ആഹ്
നല്ലോണം ഇട്ടിട്ട് കൊയക്ക ന്നട്ട് ഏലക്ക പൊടി ഉണ്ടെങ്കി ഏലക്ക പൊടി ഇട ന്നട്ട് മൈദ ഇട മൈദ അയില് പാകത്തിനൻസരിച്ചിട്ട് ഇട
ആഹ് ആഹ്
അങ്ങനെ നമ്മള് ചപ്പാത്തികൊക്കെ കുഴക്കൂലേ മ ഇത് മാവ് അതുപോലെ ആക്ക നല്ലത് എന്നാലും കുറച്ച് നമ്മ എന്ത് ചെയ്യ നമ്മള് പലകിൽ മ്മൾ പ പത്തിരി പ തുലാദിമള്ളിട്ട് പരത്തുക
ആ ആ
നമുക്ക് പല ഷേപ്പിലും ഉണ്ടാക്കാതെ ഞങ്ങ ഞങ്ങളരു പൂവ് പോലെൊക്കെ ഇട്ടാ ഇണ്ടാക്കുക
മ്
അങ്ങനെ പൊരിച്ചിട്ട് എണ്ണേൽ പൊരിച്ചിട്ട് നോക്ക അപ്പൊ നല്ല ടേസ്റ്റാ
മ് അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ ആദ്യട്ട് കേക്കങ്ങനെ പോക്കും അ അതൊക്കെ ഇങ്ങള നാട്ടത്തെ സ്പെഷ്യലാ ആ
ഇ കൊറേ സംഭവങ്ങ അതൊക്കെ കേട്ട വിചാരിരിക്ക പടച്ചോനെ ഞാൻ വെറ കുടുങ്ങിയന്നാവു
ഹാ ഹാ ഹാ
മ് എനിക്കെ ശരിട്ടാ
ആ എന്നായിക്കോട്ടെ